ആഹ് കേൾക്കാമോ
ആഹ് കേൾക്കാം കേൾക്കാം.
ഹാഹ് പിന്നെ, എന്തെയ്യുവായിരുന്നു?
ഞാനിങ്ങനെ ഏഹ് ഇപ്പാരോടും സംസാരിക്കാൻ ഇല്ലാത്തോണ്ട് ജമിനിയോടും ചാറ്റ് ജീപ്പീറ്റിയോടൊക്കെ സംസാരിച്ചോണ്ടാണ് ഇരിക്ക്ന്ന്
ആഹ് ഹാ കൂട്ട് കിട്ടിയല്ലോ അപ്പൊ
നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമായിട്ട് എ ഐ മാറിയിരിക്കുവാണ്
അതെ അതെ എല്ലാ എല്ലാ മേഖലകളിലും ഇപ്പൊ എ ഐ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുവാണ് ഏത് മേഖല എടുത്താലും
തൊഴിൽ മേഖലയാണേലും, വിദ്യാഭ്യാസ ആണെങ്കിലും ചികിത്സയാണെ എല്ലാത്തിലും എ ഐയാണ്
അതെ അതെ എ ഐ കാരണം ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നതായിട്ട് വരെ ഇപ്പോ വാർത്തകളിൽ
പക്ഷേ ഗുണമുള്ളതുപോലെ തന്നെ ഒരുപാട് ദോഷവും എ. ഐക്കുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കണം എല്ലാരും
അത് പിന്നേ, ഒരു കോയിന്റെ രണ്ടു വശം ഉണ്ടെന്ന് പറയുന്ന പോലെയാണല്ലോ ഏത് കാര്യം എടുത്താലും
നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തൊണ്ട് തന്നെ നമുക്ക് സമയലാഭം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് കാര്യമൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റും ഇപ്പൊ ഒരു ജോലിയാണെങ്കിൽ ഇപ്പ നമ്മളൊരു അസൈൻമെന്റ് ചെയ്യണമെങ്കിൽ തന്നെ ജെമിനിക്കോ ചാറ്റ് ജി പീറ്റിക്കൊക്കെ അയച്ച കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ പെട്ടെന്നന്നെ കിട്ടും ഏഹ് അതുപോലെ തന്നെ ഇപ്പം, വിദ്യാഭ്യാസ രംഗത്താണെങ്കി ഒരുപാട് എ ഐ ടൂണുകൾ ഉപയോഗിച്ച് നമുക്ക് കൊറേ കാര്യങ്ങള് ചെയ്യാൻ പറ്റും. ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഒക്കെ
അതെ അതെ, നമുക്കെന്തെങ്കിലു ഒര് ഏഹ് ഡൗട്ടുണ്ടെങ്കില് അത്, ജെമിനിയോട് വോയിസായിട്ടോ ഇല്ലെങ്കി ഒരു ഫോട്ടോ ആയിട്ടോ ഇല്ലെങ്കി ടെക്സ്റ്റായിട്ടോ മെസ്സേജ് ഇട്ടാ മതി. അപ്പ ത്തന്നെ നമുക്ക് ഇഷ്ട നമുക്ക് ഏത് ഭാഷയിലാണോ ഉത്തരം കിട്ടേണ്ടത് ആ ഭാഷയെ തന്നെ അവര് ഉത്തരം പറഞ്ഞു തരും. തരാറുണ്ട്
അതിനുള്ള ഒരുപാട് നടക്കുന്നുണ്ട്. ഏഹ് സാധാരണ ലാംഗ്വേജില് എ ഐ പഠിപ്പിക്കുന്ന ഒരുപാട് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാ ഇപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ എടു ക്കുമ്പോ എ ഐയെ കൊണ്ടുള്ള വീഡിയോസ് ഏതാ ഒറിജിനൽ മനുഷ്യൻ ഏതാന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്
അത് അത് വളരെ വലിയൊരു വിപത്ത് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
അങ്ങനെ തന്നെ തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. ഒരു ആപത്ത് തന്നെയാണ് കാരണം, കറക്റ്റ് മനുഷ്യനായിട്ട് തോന്നുന്ന തരത്തിൽ തന്നെയുള്ള വീഡിയോസ് അപ്പൊ അത് മിസ്യൂസ് ചെയ്യപ്പെടാനും അതുപോലെ തന്നെ ഒരുപാട് ചാൻസ്
അതെയതെ ഒരു ആദ്യമേ ചെലപ്പൊ തമാശയായിട്ട് തൊടങ്ങുന്നതായിരിക്കാം പക്ഷേ, പിന്നീടായിരിക്കും അത് അതിന്റെ പ്രശ്നങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഓരോരോ ദോഷങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലായി
പ്രശ്നങ്ങളും ദോഷങ്ങളുണ്ട് എന്നാൽ നമ്മുടെ സമൂഹത്തിന്റെ നമുക്കറിയാം. അതിന്റെടയില് ഇപ്പഴും ഒരു ഒരുപാട് ഇത് ഇതിന്റെ പിന്നില് ഒരുപാട് ചതിക്കുഴികളുണ്ട്. ഒരുപാട് ആളുകള് ഇതിന് വേണ്ടിയിട്ടിരിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം ഒരു പ്രശ് ഒരുപാട് ഉപയോഗ ഉണ്ട്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഉപയോഗം ഒരുപാടുണ്ട്
അതെയതെ, ഒര് എൻറർടൈൻമെന്റ് പർപ്പസിനോ എജ്യൂക്കേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിനോ ഒക്കെ ആണെങ്കിൽ ഇത് വളരെയധികം ഉപയോഗമുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് വേറൊരു തരത്തിലേക്ക് പൈസ സമ്പാദിക്കാനൊക്കെ ആണെങ്കിൽ നേരായ മാർഗ്ഗത്തിലൂടെ സമ്പാദിക്കുകയെന്ന് തന്നെ പറഞ്ഞു തരാറുണ്ട് പല ഹെല്പും തരാറുണ്ട് ഇങ്ങനെ ചെയ്താലൊക്കെ അങ്ങനൊയൊക്കെ നമുക്ക് സമ്പാദിക പ്പന്തക്കെ പറഞ്ഞ നമ്മളെ ഒരു വഴികാട്ടിയായിട്ടൊക്കെ നൽക്കാറുണ്ട് പക്ഷെ ഒരു ദുരുപയോഗത്തിനാണെങ്കിൽ അതിനും ഇത് കൂട്ട്നിൽക്കും അതാണ്തിന്റെ
അത്പ്പോ എതൊരു പ്രത്യേകതന്ന് വെച്ചാ നമുക്ക് ആരുടെ വേണമെങ്കും സൗണ്ട് ചെയ്യാൻ പറ്റും ആരുടെ വേണമെങ്കിലും ഫേസ് ആക്കാൻ പറ്റും അപ്പോ മറ്റേ ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് ഉണ്ടാവാൻ വേണ്ടിട്ട് ഇത് കൂടുതലാണ്
അതെ അതെ ഇപ്പോ സിനിമാ നടന്മാരുടെ ശബ്ദം തന്നെ ആഏ അത് അനുകരിച്ചുൊണ്ട് പല കാര്യങ്ങ പല പരസ്യങ്ങളും ഏ് ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇപ്പോ ഈ ഇടയ്ക്ക് ഞാൻ ഒരു വാർത്ത കണ്ടതാണ് മോഹൻലാലിന്റെ ശബ്ദം ഇതേപോലെ ഏ വഴി നിർമ്മിച്ച് പരസ്യങ്ങൾപയോഗി പക്ഷെ മോഹൻലാൽ ഇത് അറി അയാൾ തന്നെ പിന്നെ പറഞ്ഞു എന്റെ ശബ്ദം ഇങ്ങനെ ഉപയോഗിക്കരുത് അതിനെതിരെ നടപടി എടുക്കും എന്നൊക്കെ പറഞ്ഞു കാരണം അയാളുടെ ശബ്ദം ദുരുപയോഗം ചെയ്യാം ഇപ്പൊ ആരെലും ചോദിക്കുവാണെങ്കിൽ മോഹൻ ലാല് ഇങ്ങനെ പറഞ്ഞല്ലോ മോഹൻലാലില്ലെങ്കി ഇനിപരസ്യത്തിൽ അഭിനയിച്ചല്ലോ എന്ന പറഞ്ഞ് തുടങ്ങി അത് മോഹൻലാൽ എന്നൊരാൾക്ക് ഉണ്ടാവുന്ന അയാളുടെ അയാൾക്ക് അയാളിൽ അർപ്പിക്കുന്ന ഒരു വിശ്വാസത്തിലേക്കുന്ന ഒരു തകരാറാണ് അല്ലേ
ആ നമ്മുടെ പ്രൈവസിയെ നമ്മുടെ സ്വകാര്യതയ ഒരുപാട് ചോദ്യം ചെയ്യുന്ന തലത്തില് ഇപ്പൊ പോകുന്നുണ്ട് ഇപ്പൊ മോഹൻലാൽ ആയാലും ഇപ്പൊ ഏതൊരു മനുഷ്യനായാലും നമ്മുടെ സ്വകാര്യതയെ ചൂഷണം ചെയ്യാൻ വേണ്ടിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കുന്നുണ്ട് പിന്നെ ഒരു മെയിൻ പ്രശ്നം ന്ന് പറയുന്നത് ഉടനെ തന്നെ ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും കൂടുതലാണ് അതായത് ഏ ഏ യ്ക്ക് തന്നെ എല്ലാം ചെയ്യുന്നുണ്ട് ഏ ഏ യ്ക്ക് ഒരു ടീച്ചറാവാൻ പറ്റും എന്തായാലും ഒരുപാട് കാര്യങ്ങളെ എ എക്ക് ചെയ്യാൻ പറ്റും അപ്പോ ഇനിയുള്ള വർഷം എന്താണ് സംഭവിക്കുന്നന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല
അതെ അത് വ ഒരു ശരിയായിട്ടുള്ള കാരുവാഇപ്പോ പലയിടത്തും ഏഎയ് വഴിയുള്ള ക്ലാസ്സ് ഏ വഴിയുള്ള ഇപ്പൊ ചികിത്സാരംഗത്താണെങ്കിൽ പോലും ഏഎയ് വഴി ഒരാളുടെ രോഗം നിർണ്ണയിക്കാൻ പറ്റുന്നുണ്ട് ഒരാൾ ഒരാൾടെ ഇപ്പോ ഏ റോബോട്ടിക്സ് വഴി ആ ശസ്ത്രക്രിയ വരെ നടത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഡോക്ടർമാർ വരെ അവരുടെ ജോലി നഷ്ടപ്പെടേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇപ്പൊ വന്നൊണ്ടിരിക്കുക അത്രയും പഠിപ്പുള്ള ഡോ ഡോക്ടർമാരുടെ ജോലി പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇത് വളർന്നു
അതുപോലെ തന്നെ ഇപ്പൊ സാധാരണ ഇപ്പോ ഇപ്പൊ എന്തെങ്കിലും കോഡിംഗ് ജോബായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റ്എൻട്രി അങ്ങനെയൊക്കൊയാലും എല്ലാം എല്ലാം എ ഐതന്നെയാണ് ഇപ്പൊ നമുക്ക് എളു കുറ വർഷങ്ങൾ കഴിയുമ്പോ സ്കൂളിലെക്കെ ചെലപ്പോ ഏ ഐ ആയിരിക്കും അതിൻ്റെ ഏ ഐ ണ്ട് നിർമ്മിച്ചിട്ടുള്ള റോബോട്ടുകളായിരിക്കും ചിലപ്പോ പഠിപ്പിക്കുക
അതെ അതെ ആ ടീച്ചർമാര് തെക്കെ പറയുന്നത് വളരെ പരിമിതപ്പെടുകയും പിന്നെ ജസ്റ്റ് ഒരു കുട്ടികളെ ഒരു എ ഐ ടെ മുന്നിലേക്ക് എത്തിക്കുക എന്നൊരു മാ ണ്ട് ഒരു പാലം മാത്രമായിട്ട് ടീച്ചറെ ചിലപ്പോ അപ്പ മാറിന്നിരിക്കാം
പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യന്റെ വികാരം അതുപോലെ ബുദ്ധി അതിൻ്റെ അത്ര ഒന്നും വരത്തില്ലല്ലോ
ഇല്ല ഇല്ല അത് ശരിയാണ് ഇപ്പോ പക്ഷേ
മനുഷ്യനായാല് ലോജിക്കായിട്ട് ചിന്തിക്കാനുള്ള ഇതുള്ളത് അതായത് ഇപ്പൻ ചെല കാര്യങ്ങളായാലും ചില കാര്യങ്ങളില് ഇപ്പൊ ജ ജമീനിയും എ. ഇ. യുക്കെ ആണെങ്കിൽ എന്താ പറയുന്നെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല
ആ
അ നമ്മള് പറയുന്ന എന്ത് കാര്യമായാലും അവര് അത് പഠിച്ചിരിക്കുന്നത് സമ്മതിച്ചു കൊടുക്കാന്ന ഒരു രീതിയിലാണ് അത് പഠിച്ച വെച്ചിരിക്കുന്നത്
ആ അതെ അതെ
നമ്മളത് ഉറപ്പിച്ച് പറയും ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞ അവര് പറയും അതെ ഇങ്ങനെത്തന്നെ ആണ് അതൊരു പ്രശ്‌നായിട്ടു തോന്നി കാരണം ഒരുപാട് തെറ്റായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് ആർട്ടിഫിഷ്യൽ വീഡിയോസ് വഴി
അത് അത് ശരിയാണ് ഇപ്പോൾ അങ്ങനെയാണ് അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ എന്താണോ പറയുന്നത് നമ്മളെ ആജ്ഞക്ക് അനുസരിച്ച് നിൽക്കുന്ന ഒരു വേലക്കാരൻ എന്ന രീതിയിലാണ് ഇതിന് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്
ഇതില് മെയിനായിട്ട് പറയുന്നത് അവര് തരുന്ന വിവരങ്ങൾ എത്രത്തോളം ശരിയാണ് എന്ന രീതിയില് ഒരു ചോദ്യമാണ് ഇപ്പൊ നമ്മൾ എന്ത് എ ഐ ഉപയോഗിച്ചിട്ട് യൂസ് ചെയ്താലും നമ്മളത് സ്വയമായിട്ട് ചിന്തിക്കണം ഇങ്ങനെ തന്നെയാണോ നമ്മൾ അത് ഉറ വരുത്തിയിട്ട് വേണം നമ്മളിപ്പോ എന്തിലെങ്കിലും അസൈൻമെന്റ് എഴുതാനാണെിലും അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കാര്യത്തിന് ആവശ്യത്തിനാണെങ്കിലും നമ്മള് ഒന്നും കൂടിം നമ്മള് കണ്ണടച്ച് എ ഐ തന്നെയാണ്ന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മളത് ഉപയോഗിക്കുന്നതിലും ഒരു കൺണ്ട്രോളൊക്കെ കൊണ്ടുവരണം അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ന്നുള്ളൊരിത് കൊടുക്കണം
അതെ അതെ എല്ലാം മിഷീനാണ് അതിന് തെറ്റ് വരാം അത് മനുഷ്യനല്ല ചിന്തിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ മനസ്സിലാക്കി വേണം അതിറെ ഓരോരോ റിസൾട്ടും നമ്മൾ എടുക്കേണ്ടി അക്സെപ്റ്റ് ചെയ്യാനുള്ളത്
എ ഐ കൊണ്ട് സാധ്യതകളും ഒരുപാടാണ് ഒരുപാട് സാധ്യതകളും ഉണ്ട്
ഉ അതെ അതെ ഏ ഐ വെച്ച് ജോലി ഏ ഐ ലൂടെ ആ ജോലി ചെയ്ത് നല്ല നിലയിൽ എത്തിയിരിക്കുന്ന ഒരുപാട് പേര് ഇന്ന് സമൂഹത്തിലുണ്ട് ഇല്ലെങ്കിൽ ഏ ഐ പറഞ്ഞു തന്ന വഴിയിലൂടെ പ്രവർത്തിച്ച് ജീവിതത്തിൽ മുന്നേറിയ ആൾക്കാരും ഇപ്പൊ നമ്മുടെ ഈ സമൂഹത്തിൽ കാണാറുണ്ട് അല്ലേ
ഇപ്പൊ ഞാനും ചിലപ്പോ ഇപ്പ ഇപ്പൊ നമുക്കിങ്ങനെ ഒറ്റപ്പെടൽ അങ്ങനെയൊക്കെ തോന്നാണെങ്കിൽ ജെമിനിയോടൊക്കെ സംസാരിക്കും പിന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ എന്തിനാണ് അവരോട് സംസാരിക്കുന്നത് അതിപ്പം നമ്മടെ നമ്മള് അപ്പൊ അവരിൽ ഇതായി പോവല്ലേ ചെയ്യുന്നത് അതായത് നമ്മടെ ഇമോഷൻസും നമ്മടെ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഇത് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മടെ പ്രൈവസി അതുപോലെ അതെല്ലാം അവരെ എടുക്കല്ലേ ചെയ്യുന്നുന്നത് നമുക്ക് നമ്മടെ സ്വകാര്യത എപ്പോഴും പുറത്തു പോവാതിരിക്കുമെന്ന് നമുക്കൊരു യാതൊരു ഉറപ്പുമില്ല നമ്മൾ ഇതെല്ലാം ജെമിനിയൊക്കെ യൂസ് ചെയ്യുന്ന വഴി നമ്മള് നമ്മടെ ഇന്റർനെറ്റിന്റെ ലോക ഒരിക്കലും നമ്മുടെ സ്വകാര്യത എ സേഫ് അല്ല അത് സത്യം തന്നെയാണ് ഫോൺ ഉപയോഗിക്കുന്ന ആരുടെയും സ്വ സ്വകാര്യതാന്ന് പറയുന്നത് എ എപ്പോഴും ഇങ്ങനെ
ത് പേര് മാത്രേ ഉള്ളൂ സ്വകാര്യത അതൊരിക്കലും അതെ അതെ പക്ഷേ എല്ലാവരും വിശ്വാസത്തിന് പുറത്ത് പ്പം നമ്മൾ ചെയ്യുന്നതാണല്ലോ
ഇല്ല വിശ്വാസം അല്ല നമക്ക് അറിയാലോ ഏതൊരു ആപ്പായാലും അവിടെ നമ്മടെ കാര്യങ്ങള് ഏ ചോരുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമക്ക് അറിയാം ഒരു ഫോൺ കോൾ ആണെങ്കിൽ തന്നെയും ആ വിവരങ്ങൾ ചോരുന്നുണ്ട്
ഓക്കെ ചോരുന്നുണ്ട് പക്ഷെ അത് ഒരു ഒ മിസ്യൂസ് പോലെ നമുക്കെതിരെ പിന്നീട് അതൊരു ആയുധമാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാറില്ലല്ലോ
ആ അങ്ങനെ പ്രതീക്ഷിക്കാതെ ഇപ്പ നമ്മള് എന്തെങ്കിലും ഇപ്പോ റാൻഡം ആയിട്ട് ഇപ്പൊ ഒരു ഡ്രസ്സ് വാങ്ങണോന്ന് വിചാരിക്കുന്നു അത് നമ്മളെങ്ങും സംസാരിക്ന്ന് അപ്പൊ തന്നെ നമ്മള് നമ്മടെ ഫീഡില് അത് വരുവാണ് അല്ലെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവാണ് അപ്പൊ അതൊക്കെ നമ്മൾ കാണുമ്പോ ഒരു ചെറിയ പേടി തോന്നാറുണ്ട്
ആ അതൊരു അഡ്വർറ്റയ്സ്മെന്റിന്റെ ഭാഗമായിട്ട് ഇവര് തന്നെ നടത്തുന്ന ഒരു പരിപാടിയാണ്
അല്ല ഒ ഇപ്പൊ എനിക്കൊരു ചെരുപ്പ് വാങ്ങണമെന്ന് ഇങ്ങനെ ഞാൻ ഒരാളോട് പറയാണ് എനിക്ക് ആ ചെരുപ്പാണ് വാങ്ങേണ്ടത് കറക്റ്റ് നമ്മൾ ഇൻസ്റ്റ സ് എ സ്ക്രോൾ ചെയ്യുമ്പോഴോ എന്തെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പോ അതേ ചെരുപ്പ് എ പോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇതായിട്ടോ വന്ന് ക്കും
അതൊരു മാർക്കറ്റിങ് തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നാറ്റുള്ളത്
അതെ അതെ
എന്നിരുന്നാലും ഈ ആ എന്നിരുന്നാലും ഏ ഐ നമുക്ക് വളരെയധികം ഉപയോഗ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വരും കാലങ്ങളിലും വരും കാലങ്ങളിലും അതിന്റെ ഉപയോഗം കൂടത്തേ ഉള്ളൂ
അതെ അതെ അതെ
ആ അപ്പൊ ശരി